ഓഹ്.
എന്തുണ്ട്. കഴിച്ചോ കഴിച്ചില്ല കഴിച്ചില്ല കഴിക്കാറാവുന്നേ ഒള്ള്.
എന്തോ.
ന്തോ കഴിക്ക്യാൻ രാത്രി രാത്രിയിലത്തേക്ക് ചോറാ. മീൻ കിട്ടിയോ ചോറും. മത്തി മത്തി കിട്ടി മത്തി ഏഹ് തേങ്ങ അരച്ച് വെച്ച്.
വേറെ.
വേറെ തൊട്ടുകൂട്ടാനോ. വേറെ കോവക്ക്യ മെഴുക്കുവരറ്റി ഉണ്ടായിരുന്നു അത് ഉച്ചയ്ക്ക് തീർന്ന്. പിന്നെ രസം ഉണ്ട്. അപ്പം അത് രണ്ടും കൂട്ടി കഴിക്ക ഇനി നാളെ രാവിലെ വെക്കത്തുള്ളൂ.
പ്പാത്ത്യൊന്നു നിർബന്ധ
ചപ്പാത്തി ഒന്നും നിർബന്ധമല്ല അല്ലിയോ. ഇല്ല ഇല്ല ചോറാ രാത്രിയില് എന്തോ വെച്ചാലും ചോറ് കഴിക്ക്യാതൊരു. തില്ല. ആഹ് ഇപ്പഴത്തെ ഭക്ഷണ രീതിക്കാത്ത് ചെലർക്ക് കാരണം ചപ്പാത്തി ഒക്കെയാന്നല്ലോ രാത്രി. കഴിക്ക്യുന്ന അതുകൊണ്ട് ചോദിച്ചതാ ആഹ് മാമ് അവടോ.
ഇവിടെ ചോറും മത്തങ്ങ. എരിശ്ശേരിയും ഉപ്പു മാങ്ങയും.
ഉപ്പുമാങ്ങയും പിന്നെ ചീ ക് നമ്മടെ നെത്തോലി ഉണ്ടല്ലോ. ചൂട ഒണ്ട് ആഹ്.
അത് പറ്റിച്ചത്
ആഹ് ചൂട നല്ലതാ ഇപ്പൊ കിട്ടുന്നത് നല്ല ചൂ ആഹ് നല്ല രുചിയാ ചൂട പറ്റിക്കുന്നത്
ആഹ് നല്ല രുചിയാത് തേങ്ങയൊക്കെ ചതച്ചിട്ടേ
ആന്നാന്നു നല്ലതാ അത്
ഇപ്പൊ ആർക്കും എലക്കറികളും മറ്റും ഒന്നും വേണ്ടാല്ലോ
വേണ്ടാല്ലോ എലക്കറികളും ഒക്കെ എപ്പഴും ഭക്ഷ ണത്തി ഉൾപ്പെടുത്തണം എലക്കറികളും നല്ല പച്ചക്കറികളും
ൻ്റെ ഇത് കഴിച്ചാ രോഗങ്ങളുടെ ഇത് മാറുന്നെ പക്ഷെ ഇപ്പൊ ഈ ച്ച് മീന്റെ കാ മീൻ്റേം ഇറച്ചിടേമൊക്കെ കാലമല്യോ അതാ അപ്പൊ പെട്ടെന്നൊരു കറിയാക്ക
ട്ടെന്നൊരു കറിയാക്കാൻ വേണ്ടി അങ്ങനങ്ങ് എളുപ്പത്തിനാക്കും.
അ പണ്ടൊക്കെ മത്തേലയും മുരിങ്ങേലയും ചീരേലയും ഒക്കെയാ കഴിക്കുന്നേ ഇപ്പ അതൊന്നും നോ
ഇപ്പം അതൊന്നും നോക്കുന്നു പോലുമില്ല ആണ് മത്തേലയും മുരിങ്ങേലയും ചീരേലയും ഒക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര പോഷ ഷകം നിറഞ്ഞ ഭക്ഷണങ്ങളല്ലേ
അതെല്ലാം ശരീരത്തി ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാ അത്രയൊക്കെ എന്ന്വച്ചാൽ നാരടങ്ങിയ ഭ ക്ഷണങ്ങള്
എന്ന്വച്ചാ നാരടങ്ങിയ ഭക്ഷണം ആന്ന് നാര് കൂടുതലടങ്ങിയതാ മത്തിലയൊക്കെയാണെങ്കില് ചക്കക്കുരു ഒക്കെ അരിഞ്ഞിട്ട് മത്തേല തോരൻ വെച്ച് കഴിക്കാൻ എന്തോ രുചിയാ
ആ നാ രടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ദഹന പ്രക്രിയക്കൊക്കെ നല്ല ഒരു ഇതുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഗ്യാസിന്റെ ഗുളിക കഴിക്കാത്ത ആരുണ്ട് നമ്മളിപ്പ പനിക്ക് ചെന്നാലും അവര് വെറും വയ
ഇപ്പഴത്തെ കുട്ടികൾക്ക് ഗുളിക കഴിക്കാത്ത ആരുണ്ട് നമ്മളിപ്പം പനിക്ക് ചെന്നാലും അവര് വെറും വയറ്റി കഴിക്കാൻ ആഹ് ഇപ്പഴത്തെ കുട്ടികൾക്കൊക്കെ പച്ചിലകൾ അടങ്ങിയ ഭക്ഷണമൊന്നും വേണ്ടല്ലോ അവർക്ക് എല്ലാം അ പുറത്തുന്നുള്ള എറച്ചി അത് ഇത് ഒക്കെ മതി അല്ലാതെ
ഈ എറച്ചി വിഭവങ്ങളുടെയൊക്കെ പേര് കേട്ടാൽ പോലും നമുക്ക്
ക്കുന്നത് നല്ലതാ അതാ കയ്ക്കുന്ന മരുന്നാ കൂടു കൂടുതൽ ഇപ്പം ഈ കോഴി ഴികളൊക്കെ നമുക്ക് കിട്ട ന്നതിനാത്തൊക്കെ പലതരം മരുന്നുകളൊക്കെ കുത്തിവെച്ചിട്ട് ക്കെ മാംസം കൂടാൻ വേണ്ടിയിട്ട് അങ്ങനൊക്കെ കുത്തിവെച്ച് കിട്ടുന്ന അതൊക്കെ കഴിച്ചതോണ്ട് ഒരു ഗുണവു
ആഹ് അതിന്റെ ഘടകങ്ങളെല്ലാം തന്നെ നമ്മുടെ മ ശരീരത്തിലല്യോ ഇതെല്ലാം പ്രതിഫലിക്കുന്നെ.
പഴവർഗങ്ങള് രോഗങ്ങളൊഴിഞ്ഞ് സമയം ഇല്ല ഇപ്പോഴത്തെ ആൾക്കാർക്ക് പണ്ട് നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാര്ടെ കാലത്തൊക്കെ അവരൊക്കെയന്ന് വെച്ചാല് ആശുപത്രികളിൽ ഇങ്ങനെ പോക പോവത്തതേല്ല
എന്തെങ്കിലും തീ
അവർക്ക് അതിന്റെ ആവശ്യംഇല്ല എന്തങ്കിലും തീരെ നിവർതി ഇല്ലയ്പ്പളാ അവർ പോവുന്നത്. അതാ എങ്കിലും അവർക്ക് അവർക്കെതിരെ ആരോഗ്യം ഇപ്പോഴും ഉണ്ട് പക്ഷേ. ഇപ്പഴ് കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങളാ ആ അവര് വി ദ്യാലയങ്ങളിൽ പൊക്കെ കഴിഞ്ഞാല് എപ്പോഴും. ഹെ ഓരോ രോഗങ്ങളുമായിട്ടാ വരുന്നത്. എല്ലാം പ്രചരമ ശക്തി കുറഞ്ഞതാ അവർക്ക്.
പ്രതിരോധ ശക്തി കുറവന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ എന്തെങ്കിലും ഒരു മരുന്ന്. കഴിക്കുകവാണെങ്കിൽ ആ മരുന്ന് സ്ഥിരം നമ്മളങ്ങ് കഴിക്കല്ലെ ഇപ്പൊ വേദനയുടെ ആണെങ്കിൽ വേദന സൗ സംഹാരികൾ കഴിപ്പിക്കുക.
ആ മരുന്ന് സ്ഥിരം നമങ്ങ് കഴുവല്ലെ ഇപ്പൊ ഏയ്ത് നോരവും സംഹാരികൾ കഴിക്കുവാ ആണ്.
ഈ കഴിക്കുന്നതോ? അതോടെ പുതിയൊരു അസുഖം വരുമ്പം അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ അടുത്ത മരുന്ന് കഴിക്കും.
അടുത്ത മരുന്ന് കഴിക്കും.
അതാണ് അത് നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയെ ഇതെല്ലാം. അതുകൊണ്ട് പരമാവധി ഭക്ഷണത്തിലൂടെ കേട്ടിട്ട് ഇല്ലാത്ത പോലുള്ള രോഗങ്ങളാ ആഹ് ആണാണ്ഇപ്പൊഴുള്ളത് അതാ അതുകൊണ്ട്. പരമാവധി നല്ല ഭക്ഷണ ശ ശീലങ്ങളിലൂടെ. രോഗങ്ങളെ ചെറുക്കാനേ കഴിയത്തുള്ളൂ.
പണ്ടൊക്കെ ഒരു ഇറച്ചി ഏ വേവിക്കുന്നത് നമ്മൾ മാസത്തിൽ ഒരി
മാസത്തിൽ ഒരിക്കൽ അല്ലേ എന്തെലും വിശേഷ ദിവസയിരിക്കും. അതാ ദിവസേനെ ഇറച്ചിയ. ഇറച്ചി ഓരോ വീട്ടിലും ഈ ഇറച്ചി ഹെ. ഒഴിച്ച ഒരു ഒരു ദിവസം പോലും ഒഴിവ് ഇറച്ചി ഒഴിവുള്ള ഒരു വീടുകളില്ല മിക്ക ദിവസങ്ങളിലും എല്ലാവരുടെയും വീടുകളിലുണ്ട്. ഏ പണ്ടൊക്കെ ആടമ്പര ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകമായിപ്പോയി ഇറ ച്ചി ന്ന് പറഞ്ഞത് ഇറച്ചി വിഭവങ്ങൾന്ന് പറയുന്നത് ആണ് ആണ്. പലതും ഇങ്ങനെ കരിച്ചും പൊരിച്ചും ഒക്കെ എടുക്കുന്ന ഭക്ഷണങ്ങള ആ കു കു കുട്ടികൾക്ക് വലിയ ഇഷ്ടം മയോണ അങ്ങനെ ഓരോ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ. ആഹ് ഇത് ഇതൊന്നും ശരീരത്തിന് ഗുണം ചെയ്യുന്നില്ല.
നാടൻ
നാടൻ കോഴിക്കറികളുണ്ട്.
ഈ മരുന്ന് കു കുത്തിവെച്ച കോഴികളുടെ കറികളുംണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും രുചി വരുന്നുന്നത് ഈ മരുന്ന് കുത്തിവെച്ചതാ നാടൻ കോഴിക്കറികൾ കഴിക്കണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് അ
നമ്മുടെ ശരീരത്തിന് അത്ര
ഇതിനൊക്കെ മജ്ജ കാര്യങ്ങളെല്ലാം പക്ഷെ അതാരും കഴിക്കാറില്ല.
കഴിക്കാറില്ല. ആഹ് അത് കഴിക്കത്തില്ല എല്ലാവരും ഈ ഒരു രുചി ഈ ഒരു രുചി പിടി ച്ച് പോയി ആണാണ് ഈ നാടൻ കോഴി കഴിക്കാത്തേന്ന് വെച്ചാ അത് കൂടുതലും മാംസത്തില് കൂടുതലും എല്ലാ അപ്പാ അത് കഴിക്കുമ്പം അതിനകത്തൂന്നും നമുക്ക് അത്രയും ഒരു എന്ത രുചി കിട്ടുന്നില്ല പക്ഷെ ഗുണം കൂടുതല് അതിനാ
മജ്ജയുണ്ട്
മജ്ജയുണ്ട് അതാ അത് വെന്താചാറ് കഴിച്ചാലും നമുക്ക് എല്ലിന് ഏറ്റവും കൂടുതല് അതാ പ്രയോചന അതാ ഈ നാടൻ കോഴി വെന്തചാറ് കഴിച്ചാലും മതി ആരോഗ്യം കിട്ടാൻ പക്ഷെ മറ്റേത് കഴിക്കുന്നോണ്ട് കൊറേ കഴിക്കാം രുചി രുചി വായിക്ക്‌ രുചിയുണ്ട് പക്ഷെ എങ്കിലും അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവുന്നില്ല ഈ കുട്ടികൾ കുട്ടികളൊക്കെ എന്നും ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ടല്ലേ കുട്ടികൾക്കൊക്കെ കൊച്ചു പ്രായത്തിൽ തന്നെ എത്രയോ കുഞ്ഞുങ്ങൾക്ക് ഹൃദയാഹാതങ്ങളൊക്കെ വന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു
അതിനൊരു ഉദാഹരണല്ലേ നമ്മളീ കല്യാണത്തിന് പണ്ട് എന്തെങ്കിലും ഒരു ചാ ഒരു ദോശയോ ല്ലാ ഒരു പത്തിരി അല്ലെ അതുവായിട്ടുള്ള വിഭവങ്ങളാ ഇപ്പൊ പക്ഷെ എന്തുവാ നമ്മളില്ലെ നിരത്തിവെച്ചിരിക്കുന്ന ഭക്ഷണം പല ഇത്തരം വിഭവങ്ങൾ കഴിച്ച് കഴിച്ച് കഴിച്ച് അതിന്റെയൊക്കെ രുചി പറ്റിപ്പോയി
പറ്റിപ്പോയി ആണ് കുട്ടികളെയും കുറ്റം പറയാനായി് കഴിയത്തില്ല കുട്ടി ഇവര് വളർന്ന വരുമ്പോഴെല്ലാ ഇങ്ങനെ ദിവസേന ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാവർക്ക് അതില്ലാതെ പറ്റുന്നില്ലാന്നുള്ള അവസ്ഥയായി പച്ചക്കറികളും പെട്ടെന്ന് വെന്തോ അത് നല്ലവണ്ണം വേഗത്ത്പോലും ഇല്ല വേഗത്തില്ല അതിന്റേതായ അസുഖങ്ങളല്ലേള്ളേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ തന്നെയെന്ന് വെച്ചാല് പ്രതിരോധ ശക്തി തീരെയില്ല അതുകൊണ്ടാണല്ലോ പകർച്ചവ്യാധികൾ പെ പെട്ടെന്ന് പെട്ടെന്ന് ഇത്രയും പടർന്ന് പിടിക്കുന്നത് പ്രതിരോധ ശേഷി കുറവായത് കൊണ്ടാണല്ലോ
ആണ്
ആണ് പരമാവധി പച്ചക്കറികള് നല്ല പഴവർഗ്ഗങ്ങൾ അതും വീട്ടിലുണ്ടാവുന്ന നല്ല പഴവർഗ്ഗങ്ങള് അങ്ങനെയൊക്കെ ഉള്ളത് കൊടുത്താല് കൊറച്ച് ആരോഗ്യോള്ളാരു തലമുറയെ
മുട്ടാ പാല് പച്ചക്ക ക്കറികൾ പഴങ്ങള് എല്ലാം അന്യസംസ്ഥാനക്കാരെയാണ് ആശ്രയിക്കുന്നത് നമക്ക്
നമ്മക്ക് വേണ്ടുന്നത് പോലും നമ്മൾ കൃഷി ചെയ്യുന്നില്ല ഒന്നാമത്തെ കാര്യം അതാ
പിന്നെ നമ്മളൊരു പച്ചക്കറിക്കടയിലല്ലേ ഒരു പഴക്കടയിലോ ചെന്ന് കഴിഞ്ഞാൽ ഈഈ ഉച്ച ഇല്ലാത്തതിനെയെല്ലാം നമ്മളും നോക്കണ്ടുള്ളൂ
നമ്മള് നോക്കണ്ടുള്ളൂ നമ്മളതേ നോക്കത്തുള്ളൂ ഈച്ച വരാത്തത്
ആന്ന്
ആന്ന് പക്ഷേ ഈ പച്ചക്കറികളായാലും നല്ലോണ്ണം ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒരുപാട് വെള്ളത്തിൽ കഴുകിയൊക്കെ ഇപ്പെടുക്കാവൂ അതുപോലെ തന്നെ ആ പഴവർഗങ്ങളായാലും ഈ ആ പല പഴവർഗങ്ങളിലും പലതരത്തിലുള്ള കീടനാശിനികൾ നിലിച്ചുള്ളതാ നമുക്ക് കിട്ടുന്നത് പെട്ടെന്ന് പഴിക്കാൻ വേണ്ടിയുള്ളതായാലും ആ സൈസ് വലിപ്പം കൂടുന്നതിനുള്ളതിനായാലും എല്ലാം മര് മരുന്നുകളായി
കുത്തിര
അതാ മരുന്നുകൾ കുത്തിവെച്ച് എല്ലായിടവും ആൾക്കാർക്ക് ലാഭം മാത്രം മതി ആളുകളുടെ ജീവൻ ഒ ആരും തന്നെ വില കൽപിക്കുന്നില്ലല്ലോ
ഇപ്പൊ നമ്മുടെ നാട്ടില് വീടുകൾ പണിയുന്നതിനേക്കാൾ കൂടുതൽ ആശുപത്രികളാ ചെറിയ ചെറ ചെറിയ ആശുപത്രികളാ പണിഞ്ഞു പണിഞ്ഞിരിക്കുന്നത് കാരണം അവർക്ക് എപ്പോഴും
പ്പോഴും ലാഭം വരുന്നത് അ മരുന്നുക അത് മാത്രല്ല പിന്നെ അസുഖങ്ങ ഉണ്ടാവല്ലേ ആണാണ് അതു മാത്രല്ല ഈ ആശുപത്രികള് തന്നെ വലിയ കച്ചവട കേന്ദ്രങ്ങളായിട്ട് മാറവാ സാധാരണക്കാരെപ്പോ സാധാരണക്കാർക്കൊന്നും എന്തെങ്കിലും ഒരു രോഗം വന്ന കഴിഞ്ഞാൽ അവർ അതോടെ തീർന്നു അതോട അവര് വലിയൊരു കട കക്കണിയിലേക്ക് എത്തുക ആശുപത്രിയിൽ നമ്മ ക്യാഷ് ഉണ്ടായാൽ പോലും രക്ഷപ്പെത്താൻ പറ്റ രക്ഷപ്പെെടുത്താൻ കഴിയുന്നില്ല അപ്പൊ സാധാരണക്കാരായ ആൾക്കാരുടെ അവസ്ഥ വലിയ കഷ്ടം തന്നെയാണ് ഇതിന് വേണ്ട ഒരു നടപടികള് ആരും തന്നെ എടുക്കുന്നില്ല സർക്കാരിനായാലും ആശുപത്രികളും വ്യാപാര കേന്ദ്രങ്ങളായിട്ട് പോയി
നമ്മളൊരു പിന്നെ വയറ്റുവേദനയായിട്ട് ചെന്ന കഴിഞ്ഞാൽ പല ആശുപത്രികളിലും നമ്മുടെ ഉ പിന്നെ പ്രധാന അവയവങ്ങൾ വരെ മാറ്റുന്ന ഒരവസ്ഥയ നമ്മൾ സിനിമകളിലൂടെയും മറ്റും കാണാറുണ്ടല്ലോ
ഉണ്ടല്ലോ അത് പത്രം പത്രങ്ങൾക്ക് പത്രങ്ങൾ കൂടി തന്നെ എന്തെല്ലാം വാർത്തകളാണ് വരുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നമുക്ക് കേട്ടാ അങ്ങനെയോ അങ്ങനെയൊക്കെ ഉണ്ടോന്ന് തോന്നുന്ന തരത്തിലുള്ള വാർത്തകളല്ലേ വന്നുകൊണ്ടിരിക്കും ക്കന്നെ
അങ്ങനെ
അങ്ങനെ എത്രയോ ആശുപത്രികൾ നടക്കുന്നുണ്ടായിരിക്കും ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു പോവുന്നില്ലേ ഇപ്പോഴന്ന് പറഞ്ഞ മസ്തിഷ്ക മരണമും പറഞ്ഞഞ് പുതിയ ഒരു ഇതുണ്ട്
പെട്ടെന്ന് മരിക്കുന്നവരുടെ അവയവങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരിത് അത് ബന്ധുക്കളോട് ഒന്നോ രണ്ടോ അവയവങ്ങളുടെ കാര്യം പറയും ബാക്കി എത്രയോ അവയവങ്ങളായിരിക്കും അവരുടെ ദേഹത്തു നിന്ന് മാറ്റുന്നത്
അത് അവയവ കച്ചവടമായിട്ട് മാറി യേക്കുവാ. അതിൽ നിന്ന് ഈ വിവരവും വിദ്യ വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകളാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം
അതന്നു പറെ ഏറ്റവും കാശ് കാശ് ആാണ് അതിനകത്തുള്ളത്ല്ല പണത്തിന് മേലെ പ പരിന്തും പറ ക്കില്ലല്ലോ
ഇല്ലല്ലോ പണം മാത്രം ആരുടെയും ജീവൻ ആരും ഒരു വില കൊടുക്കുന്നില്ല പണ്ട് കാലത്തൊക്കെ മ മനസാക്ഷി മനുഷ്യർ മനുഷ്യത്വംന്ന് പറയും പക്ഷെ ഇപ്പൊ ആർക്കും അങ്ങനൊരു മനുഷ്യത്വം തീരെയില്ല അത്